ഹലോ
ഹലോ ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം? ആഹ് കേക്കാം.
ആഹ് ആഹ് സുഖായിട്ടൊക്കിരിക്കുന്നു അവിടെങ്ങനാ സുഖാണോ?
ഇവിടെയും സുഖായിട്ടൊക്കെ ഇരിക്കുന്നു. പിന്ന പുള്ളേരെ കാര്യക്കെങ്ങന? വെക്കേഷനൊക്കെയല്ലേ.
ആഹ് വെക്കേഷൻ ഞങ്ങക്കിവിടെ വെക്കേഷൻ പറ്റത്തില്ല കാര്യം ആള് കൊച്ചാ കൊച്ചെന്ന് പറയുമ്പോ ഈ വർഷം സ്കൂളിൽ ചേർത്തതേ ഉള്ളൂ.
ഓ ഓ ആഹ്
പ്പ മുക്ക് വെക്കേഷൻ ന്ന് പറയാൻ അങ്ങനില്ല.
ഇല്ല ഇല്ല ഉം ഉം
ഉം ഉം എളീ വർഷം എൽ കെ ജി ആക്കിയതേ ഉള്ളൂ.
ല്ല ഉ ഉം ബുക്കൊക്കെ കിട്ടിയാര്ന്നോ?
പിന്നെന്ത്‌? എന്തോ?
ആഹ് പ്പഴത്തെ ബുക്ക് കിട്ടിയായിരുന്നോ നിപ്പ തുറക്കാറായല്ലോ ഹലോ കേക്കുന്നില്ലേ?
ആഹ് കേക്കാം കേക്കാം അവർക്ക് ടെസ്റ്റ്ക്കവിടന്ന് തന്നെ ടെസ്റ്റും മറ്റേ നോട്ട് ബുക്കും ഒക്കെ നമുക്ക് സ്കൂള്ന്ന് തന്നെ ത തന്നോളു ഉം ഉം പൊറത്ത്ന്ന് നമ്മളാ ബാഗും ടിഫ്റ്റിൻ ബോക്സ് ഇല്ല അത് ഇരുപത്തി മൂന്നാംതിയ ചെല്ലാം അപ്പൊ
ആഹ്
നമ്ക്ക് ഇരുപത്തി മൂന്നാം തി ചെല്ലാ ആഹ് കിട്ടത്തതേ ഉള്ളൂ. മഡ്മിഷൻ എടുക്കാൻ എടുത്തതേ ഉള്ളൂ എടുക്കാൻ പോയതേ ഉള്ളൂ. കഴിഞ്ഞാഴ്ചയാ പോയെ ടുത്തത് ഇരുപത്തി മൂന്നാം തീയതി ചെല്ലാൻ പറഞ്ഞു. ഊം പിന്ന അവിടെന്തുണ്ട്? അവിടെ ൽ വെക്കേഷനായിട്ടൊക്കെന്തോ പരിപാടി?
ക്കേഷനൊക്കെ തീരാറായില്ലേ വെക്കേഷന് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ടങ്ങ് പോയി. ബാപ്പാക്കൊന്നും വയ്യായിരുന്നു. അഹാ
ഓഹ്
ഉം ഇനിയിപ്പം തുറക്കാറായില്ലേ ഇനിപ്പം ആഹ് എല്ലാം വേടിക്കാൻ പൊറത്ത്
ആണല്ലേ ഉം ഊം.
പിന്ന ആഹ്
പിന്നെന്താ ഇങ്ങനെയൊക്കെ പോവുന്നു ഉം ഉച്ചക്കെ ന്തായിരുന്ന് ഫുഡ്?
ആഹ് ഉച്ചക്ക് ചോറും മീനൊക്കെ വേടിച്ച് ക്കെ ആയിരുന്നു അപ്പ പിന്ന ആഹ് അത്യാവശ്യയിട്ട് കൊർച്ച് തണുത്തെയായിരുന്നു
ആഹ്
ആഹ് ഒട്ടും വയ്യായിരുന്നു. എങ്ങനെക്കൊന്ന് കാട്ടി കൂട്ടിന്ന്.
ഹാന്നല്ലേ
ഉം ഉം പിന്നെ അവിടെ മോള് മോളോ മോനൊ കുറുമ്പിയാണൊ?
മോനാ ആഹ് കുറുമ്പ.
ഒരാളെള്ളൂല്ലേ
ഒരാളേള്ളു ഒരാളോണ്ടേ മതി രണ്ടാക്ക് തുല്യ ഇയാള് ഭയങ്കര കുരുത്തക്കേട ഉം ഇപ്പ ബാലവാടിലാ
ഉം ഉം ഉം
ആഹ്
അങ്ങനവാടില്ലായിരുന്നില്ലേ
അങ്ങനവാടിയില ഇനിയിപ്പ അത് ട്യൂഷന് വിടണം അപ്പ ട്യൂഷനതവഴി തന്ന ഏഹ് ടീച്ചറവർ ടീച്ചറയിന് ട്യൂഷൻ വീട്ടിലോട്ട് ആക്കിക്കോളും അപ്പ നമ്മളിനി വൈകുന്നേര ട്യൂഷൻ കഴിഞ്ഞ് വിളിക്കാനായിട്ട് പോയാ അതിപ്പ ചേട്ടൻ പണിയും കഴിഞ്ഞ് വരുമ്പ അത് വഴി കേറി വിളിച്ചോണ്ട് വന്നോളും
ഓഹ് ഓഹ് ഓഹ് അപ്പ ആഹ് കൊറച്ചൊക്കെ വായിക്കാനക്കെ ആയാ
എന്തോ
വായിക്കാനൊക്കെ ആയ എന്തെങ്കിലൊക്കെ വായിക്കോ
അക്ഷര ഞാനിവിടെയിരുത്തി പറഞ്ഞൊക്കെ കൊടുക്കും പിന്നെ വായിക്കാനല്ല അക്ഷരങ്ങളെക്കെ വായിക്കാനന്ന് പറയാൻ ടെസ്റ്റൊന്നും വായിക്കാനായില്ല പിന്നെ നമ്മള്
ആയില്ല അല്ല പറയാനൊക്കെ ആയില്ലേ
ആഹ് എന്ത് കൊറെയൊക്കെ പറ എന്തോ
അതക്കെ എ ബി സി ഡിയക്കെ കൊറച്ചൊക്കെ അറിയാവോ
കൊറേയൊക്കെ അറിയാം അക്ഷരങ്ങളക്കെ കൊറെക്കെ അറിയാം പിന്നെ ഇവിടെ എന്റെടുത്ത് ഇരിക്ക ഇരിക്കത്തില്ല ഉടായിപ്പ ആള് പകുതിയും അടവെടെക്കും നമ്മുടെത്തെയ്ക്കാമ്പം പകുതിയും ഉടായിപ്പാന്നല്ലോ അതുകൊണ്ട് ഞാൻ ട്യൂഷൻ നമു ക്ക് ഇവിടെടുത്ത് നല്ല ട്യൂഷനൊന്നുയില്ല ഒണ്ടെങ്കില് എന്റെ വീട്ടിനടുക്കേ പോണം അപ്പ നമുക്കിവിടന്ന് പോവാൻ വേറെ വണ്ടി മാർഗയില്ല പിന്നെ ചേട്ടൻ പണി കഴിഞ്ഞ് വന്നിട്ട് വേണം പോവാൻ ഇവിടെ വണ്ടിയൊന്നുയില്ല വേറെ ഇപ്പ ചേട്ടൻ പണിയും കഴിഞ്ഞ് വന്നിട്ട് വേണം ചേ ബൈക്ക ഒള്ളത് അപ്പ ചേട്ടന കൊ നമുക്കങ്ങനെ പോന്ന ക്ക്‌ ബുദ്ധിമുട്ട ഇപ്പ വെക്കേഷനയപ്പാ അവള് ഒരു മോളാ ട്യൂഷൻ അപ്പ അയാളാണെങ്കി ട്യൂഷനെടുക്കുന്നതുയില്ല അങ്ങനെയ പിന്നെ അടുത്തൊരു വീട്ടിൽ ചേച്ചി എടുക്കുന്നാ ആ ചേച്ചിക്ക് ജോലിയൊള്ളത ഇതുപോലെ സ്കൂളില് ആയായിട്ട് നിക്കന്നത രണ്ട് മാസം വെക്കേഷൻ ഒണ്ടല്ലോ അപ്പവിടെ തന്നെ ടീച്ചറ് ബാലവാടി ടീച്ചറായിട്ട് തന്നെ അങ്ങോട്ടാക്കി
ഉം ഉം ഉം ശരിയായുക്കൂള് തൊടക്കല്ലേ പതുക്കെ പതുക്കെ
ആഹ് കൊറെക്കെ അക്ഷരങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടെ നമ്മള് തൊടക്കവാണെങ്കിലുവേ അപ്പ അത് കാര ഞാനിവിടെയിരുത്തി എന്നാലും പറഞ്ഞു കൊടുക്കും പക്ഷെ നമ്മടത്തെയിരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ട ആക്ക് ഭയങ്കര
അതെ അതെ ആഹ് നമ്മളെത്ര പഠിപ്പിച്ചാലും അവര് പഠിക്കത്തില്ല അത് സത്യയിട്ടുള്ള കാര്യാ
പഠിക്കത്തില്ല ഉടായിപ്പ നമ്മളെയിരുത്തിയ ഓരോ ഓരോരോ കാര്യങ്ങള് അവനത് ആഹ്
അതാ അപ്പ അത് മൊതലാക്കും അവനത് ഒരവസരം എടുക്കും എന്നെ പകതിയും ആഹ് അങ്ങനെ പോ അടി എഴുതിയിട്ടിച്ച് എഴുതിയില്ലെങ്കി എനിക്ക് ദേഷ്യം വരുമ്പ ഞാൻ വഴക്ക് പറയും ചെയ്യാം. അപ്പ അത് ഇരുന്ന് കരഞ്ഞ് അത്ര സമയം അവനത്രയും വേസ്റ്റ് ആക്ക സമയം. ആ ടൈം അത്ര- ടൈം കളയും. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്കി ട്യൂഷൻ നമ്മുടെത്തെല്ലേ ആയോണ്ടല്ലേ? ഇവടെ അടുത്താവുമ്പ അയ് ഇതൊന്നും കാണിക്കാൻ പറ്റത്തില്ലല്ലോ അതോണ്ടാ ഞാൻ പിന്നെ ട്യൂഷൻ ആ- ഉം
ഉം
പ്പൊ ട്യൂഷനും കഴിഞ്ഞട്ടൊക്കെ ആള് വരത്തൊള്ളൂ പിന്നെ ഞാൻ ഫ്രീയാണ്
അത്രേം നേരം അപ്പം പിന്നെ അവരില്ലെങ്കിൽ പിന്നെ അനക്കം കാണത്തില്ലല്ലേ
എന്തോ
ഇല്ലെങ്കി പിന്നെ അനക്കൊം കാണത്തില്ല ഒണ്ടെങ്കി ഇത
ഇല്ല ആ ബേഹളോം വീട്ടിൽ ഇപ്പ ഞാൻ മാത്രള്ളൂ അഓണ്ട് അനക്കവില്ല ഞാൻ ടിവിയും കണ്ടിങ്ങനെ ഫോണും കുത്തിയൊക്കെ ഇരിക്കും പണിയ- വേറെ പണിയൊന്നും ഇല്ല ഉം ആള് സ്കൂളിൽ പോയി ഇയാളെ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ തൊടങ്ങീട്ട് വേണംഎനിക്ക് ജോലി ക്ക് വല്ലോം നോക്കാൻഎന്തേലും വർക്ക് ചെയ്യാൻ
ചെയ്യാൻ ഉം വല്ലോം കഴിക്കെക്കെ ചെയ്യോ ആള്
ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാ ഉം ഭയങ്കര മടിയാ ഉം ഭയങ്കര മടിയാ ഫുഡൊക്കെ കഴിക്കാൻ ഏക്ക്‌ ചെലെ ഫുഡ് ക്കെ ഇഷ്ടമുള്ളതൊക്കെ വേണം നമ്മളെ അപ്പ ഉണ്ടാക്കി കൊടുക്കണം അതൊക്കെ അപ്പൊ ചെല സമയത്ത് നമുക്കത് പറ്റ് റ്റണംന്നില്ല പക്ഷെ ആഹ് ഇയാള് ചോയ്ക്ക്ണ സമയത്ത് നമ്മളാ ചെലപ്പോ അത് ചെയ്യാൻ പറ്റ്ന്ന സാഹചര്യം ആയിരിക്കത്തില്ല അപ്പൊ പിന്നെ എന്തേലെക്കെ പറഞ്ഞ് സ്നേഹത്തോടൊക്കെ പിടിച്ച് ഇയാക്ക് സ്നേഹത്തോടൊക്കെ പറഞ് പിടിച്ചിരുത്തുമ്പോ ഭയങ്കര ഇഷ്ടാ വഴക്ക് പറയാൻ നിന്നാ ഭയങ്കര ദേഷ്യവും ആഹ് ഈ കരച്ചിലും
ഉം വേള ഉം ഉം ഉം
ഉം ആഹാരം കഴിക്കാൻ പൊതുവെ ആള് പൊതുവെ മടിയനാ കുഞ്ഞിലെ കഴിക്കുവായ്രുന്നു ഒരു പ്രായം ചെന്നപ്പെഴത്തേക്കും കളിപ്രായായപ്പെയത്തേക്കും ആയിരം മൈന്റിലോട്ടായി കളിക്ക് കളിക്കാൻ പോകണം എന്നുള്ളൊരു മൈൻഡിലാ അപ്പൊ അത് ഫുഡ് കഴിക്ക്ണെന്നും ഒരു വിഷയവേ അല്ലാണ്ടായി
ആഹ്
ഉം പിന്നെ ഞങ്ങള് എന്തേലൊക്കെ പറഞ്ഞ് ടി വി കാർട്ടൂണ് ഒക്കെ വിളിച്ച് വെച്ച് കാണിച്ച് കൊടുത്തും ക്ക് കൊറെേ സമയടുത്തൊക്കെ ഫുഡ്‌ കൊടുക്ക്ന്നത് ഉം അവടെ എങ്ങനാ ഫുഡക്കെ
ആഹ് ഇവിടെ ഇപ്പം കാെ ആയി ഇച്ചിരിപ്രായവായി ഇവരൊക്കെ ഒരാള് ഏഴിലും ഒരാള് അഞ്ചിലും ആയി
ആണല്ലേ
അപ്പൊ കൊറച്ചൊക്കെ ഓ രണ്ടാമത്തെ ആൾക്ക് വല്ല്യ പാടാ അവരിക്ക് ഓ പിന്നെ അപ്പം ദോശയൊന്നും അത് കാ അത് കാണുന്നതേ ഇഷ്ടവല്ല ബാക്കി വല്ല ഇഡ്ലി ഓ ഫുഡോ ഓരോര്ത്തര്ക്കും ഓരോ രീതിയാ മൂത്താൾ പിന്നെ പ്രശ്നല്ല അയാള് പിന്നെ എന്ത് കൊടുത്താലും കഴിക്കും അത് വയറ് നെറയാവാനുള്ളത് കഴിക്കും രണ്ടാമത്തെ ആളെകൊണ്ട് നമുക്കൊന്നും പറ്റത്തില്ല
പറ്റത്തില്ലാ ഒരു പ്രായത്തിന്റെ പ്രായം കഴിയുമ്പോ അങ്ങ് ഓക്കെ ആകുവായിരിക്കും
ആവശ്യ ഇതൊരു പ്രത്യേക തരവാ രണ്ടാമ- ത്താളെ അത് പിന്നെ ഈ പഴങ്ങളൊന്നും കഴിക്കത്തില്ല പാല് അത് കഴിക്കത്തില്ല അങ്ങനെയൊള്ള ഓരോ ചിട്ടകളാ. അതീക് ഒന്ന് ഒന്ന് നിർത്തി നിർത്തി ഓർക്കാനിക്കും. അങ്ങനെയൊള്ള ഒർ ളയി ഉം അതോണ്ട് പിന്നാ നമ്മള് കൊട് ക്കും നമ്മള് ഇതായിട്ട് വേറെ ഒണ്ടാക്കത്തില്ല അത് തന്നെ കൊടുത്ത് ശീലിച്ചാലല്ലേ വലുതാമ്പഴും അവരിക്കത് ആം കഴിക്കാൻ പറ്റത്തു അതോണ്ട് ഞാനങ്ങ് കൊടുക്കും ഒണ്ടാക്കിതന്ന കൊടുക്കും പിന്നെ ഇങ്ങന വെച് വെച്ചിരുന്നിങ്ങനെ ആരിക്കോ വേണ്ടി കഴിക്കുന്നണക്കിരുന്നങ്ങ് കഴിക്കും കൊറച്ചൊക്ക
ഉം ആണല്ലേ
ഉം പിന്നെ ചോറിന്റെ കുടെ കറി കൂ നെയ്യിലുപ്പിലിട്ട ഒണ്ടെങ്കി അത് കൊടുത്താ അത് മാത്രോ ഒഴിച്ചു കൂട്ടും പിന്നെ മോരുണ്ടെങ്കി മോര് മാത്രം ഒഴിച്ചു കൂട്ടും തോരനൊന്നും വേണ്ട അങ്ങനെയുള്ള ഓരോ കാര്യം
ഉം
ഉം
ഉം ഇയാക്കിവ്ടെ പ്രത്യേക ചി മുട്ടകളൊക്കെയാ ചെല സമയത്ത് പല മൂടൊക്കെയ മൊട്ട പൊരിച്ച് കൊടുത്താ കഴിക്കും ഉം
ആഹ് ഇവിടേം ഇതന്നെ മൊട്ട പൊരിച്ചു കൊടുത്ത വെറൊന്നു വേണ്ട ഉം
സാമ്പാറുണ്ടെങ്കി സാമ്പാറും മൊട്ടയും അങ്ങനെ അപ്പൊ രണ്ടുസായിട്ട് കെടന്ന് ഭയങ്കര ബെഹളവ മൊ സാമ്പാർ വെക്ക് സാമ്പാർ വെക്കെന്ന് പറഞ്ഞ് അപ്പൊ പിന്നെ ഇന്ന് ഞാനതങ്ങ് വെച്ച് കൊടുത്ത് നാളെ ഇപ്പൊ പാലടുപ്പ പ്പ രാ ഇനി വൈകിട്ട് എല്ലാം കഴിഞ്ഞ് രാത്രീല ഫുഡ് കഴിക്കാൻ നേരം അതോണ്ട്പ്പോ സാമ്പാറൊണ്ടെങ്കി നമുക്ക് വലൃ വിഷയില്ല കഴിച്ചോളും ഇരുന്നോണ്ട് ഉം ഉം അപ്പൊ സാമ്പാറും മൊട്ടയൊക്കെ ആണെങ്കി ഉം
അതാ പക്ഷേ ഈ ഒരു കാര്യം വെച്ചാ നല്ലതാ നൂറ് കറി വേണ്ട ഇവരിക്കൊരു മൊട്ട പൊരിച്ച് കൊടുത്താ അവര് അത് പിച്ചി പച്ച ചോറുക്കൊടുത്ത ഇങ്ങനെ തിന്നുന്നേ ഇച്ചിരി അച്ചാറ് പക്ഷേ ക്ക നമുക്ക് നമ്മുക്കീ അച്ചാറൊക്ക
ഉം
പൊടി പുള്ളാരല്ലേ അതോണ്ടങ്ങ് പേടിയ
അതാ ഹും
ഉം
ഉം നിനക്കിവർക്ക് സ്കൂളിലും അവർക്ക് മൊ മീനൊന്നും കൊടുത്ത് വിടാൻ പറ്റത്തില്ല മൊട്ട കൊ കൊടുക്കാൻ കൊഴപ്പില്ല അതിപ്പ അലോട അവിട നമുക്ക് സ്കൂൾല് അവിടെ മീനും ഒന്നും കൊടുത്ത് വിടില്ല അമൃത വിദ്യാലയത്തില അപ്പം അത്പോട ഫുഡ് മീൻ കൊടുത്തു വിട്ടൂട മൊട്ടയും കൊടുത്തു വിട്ടൂടാരുന്നു അതി ഇപ്പ അലോടാക്കി അവര് ഇപ്പൊ കൊഴപ്പില്ല അവർക്ക്‌ മൊട്ട കൊടുക്കാം
ഓ ഓ ഓ അതോണ്ട് കാര്യായി അല്ലെങ്കി പിന്നെ വലിയംപാടായിരിക്കും കഴിക്കാൻ
ഉം എല്ലപ്പം മൊത്തോം സ്മെല്ലാവും ഒക്കപ്പാട പ്രശ്നാവും
അവര് കഴിക്കുന്നോ ഇല്യോന്ന് നമുക്ക് അറിയണ്ടേ എന്തെങ്കിലും കഴിച്ചെങ്കിൽ ആരോഗൃള്ളു
ആ ആ ത സ്കൂളിൽ പോയി കഴിയുംമ്പോ പിന്നെ അവിടുത്തെ ആയിമാരൊക്കിണ്ടല്ലോ അവര് കൊടുത്തോളും നമുക്ക് അതില് വിഷയില്ല അവര് നോക്കികോളും എന്റെ അമ്മ അവിട അമ്മ അവിടെ ജോലി ചെയ്യ അപ്പൊ നമുക്ക് ആ അമ്മ ഉണ്ടോ ഉള്ളത് കൊണ്ട് നമുക്കരു വിഷയമില്ല എന്നാണ് വിചാരിക്കുന്ന പക്ഷേ എന്നാലും ഇവനെ ക്കുതൊക്കെടാ ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഇതൊക്കെ കാണും നമ്മുടെ സ്വന്തക്കാര എന്നുള്ള രീതിയിയില് ക്കന്ന് പൊതു സ്ഥലം ഇപ്പൊ എവിടെ വെച്ചാലും കണ്ട ആ ഒരു മട അവന്റെ സ്വന്തംന്നുള്ള രീതിൽ അപ്പൊ
ആ ആ
അതിപ്പോ അവിടെ എവിടെ ചെന്നാല അവനാ ആ ഒരു മെൻ്റ് എടുക്കത്തുള്ളൂ അപ്പൊ അവ്ടെ ഇനി അമ്മ പറഞ്ഞാൽ കേക്കൂ എനിക്കറിയ
ഉം ആഹ് അതെ
ശരിയടാ ഞാന് പിന്നെ വിളിക്കാ
ഓക്കെ ശെരി